ഹലോ ആ ആ കേൾക്കുന്നുണ്ട്
ആ എന്തൊക്കെയാ സുഖല്ലേ?
ആ സുഖായിരിക്കുന്ന് എടക്ക് മുട്ട് വേദന ഒക്കെ വരുന്നുണ്ട് അയിന് ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കാണി കുടിക്കുന്നുണ്ട് ഉം
പിന്നെ ചോറൊക്കെ തിന്നോ?
ഇല്ല ഏ തിന്നാൻ പോകുന്നേ ഒള്ളു ഇന്നലെ ബിരിയാണിന്ന ഉണ്ടാക്കി അത്ണ്ട് ആ അതാവി കേറ്റിനി അത് കഴിച്ചാ മതി
ആ പി ഞാനും ഇതേ കഴിക്കാൻ വേണ്ടി പോകുന്നു
ഉം ഉം
ഇക്കണ്ടോ അവിടെ
ഓ എടക്കടയ് ഇന്ന് നല്ല വെയില് ഉണ്ട് ഇന്നലൊക്കെ മഴ ഉണ്ടായി ഹം,
അ ശെരി ഇവിടെയും അങ്ങനെ തന്നെയാ മഴ മഴണ്ടോ ചോയ്ച്ചാല് മഴണ്ട് പക്ഷെ നല്ല ഇപ്പം നല്ല വെയിലാണ്
ഉം
പിന്നെ യാത്രക്കെ സുഗാണോ
അത്രയൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച പോയായിരുന്നു ഒരു അമേസ്മെന്റ് പാർക്കിൽ പോയി ആ എല്ലാം ജോളിയായിരുന്നു രാത്രിയാവുമ്പോൾ അങ്ങോട്ടേക്ക്
അഹ് ശരി ആ അപ്പൊ രാവിലെ പുലർച്ചക്ക് പോയോ
പോലർച്ചൊക്കെന്നും പോയില്ല ഒരു എട്ട് മണി സമയത്ത് ഞങ്ങൾ ഇറങ്ങിയത
ആ ഇങ്ങനെ ട്രാവലറിലാണോ അല്ലെങ്കിൽ ട്രെയിനിലാണോ
ഞങ്ങള് ഞങ്ങളെ കാറിലാ പോയത് കുറച്ച് ദൂ രള്ള അമ്യൂസ്മെന്റ് പാർക്കാണ് അതുകൊണ്ട്
ആ ഫാമിലി ആയിട്ട് പോയതാണോ
ഫാമിലി ആയിട്ട് പോയതാണ്
ആ അപ്പൊ എങ്ങനെ ഫുഡൊക്കെ എങ്ങനെ
ഫുഡൊക്കെ അവിടെ ഉണ്ട് പക്ഷെ പൈസ കൊടു കോടുക്കണം എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ച് വേറെ പൈസ കൊടുക്കണം അന്ന് ഞങ്ങളെല്ലാരും ഭക്ഷണം കഴിച്ചു നല്ല അടിപൊളി ഭക്ഷണായിരുന്നു
ആ, ണല്ലേ അപ്പൊ രാത്രി എങ്ങനെ എത്ര മണി ആവുമ്പോത്തി
ഏ രാത്രി ഏ ഒമ്പേ എട്ട് എട്ടര ആവുമ്പോത്തേക്ക് എത്തി വത്തി എന്നാാണ് എൻ്റെ ഓർമ്മ ശരിക്കും ഓർമല്ല എത്ര മണിക്ക് എത്തിയേന്ന് ഇങ്ങള് യാത്രയൊക്കെ ചെയ്യാറുണ്ടോ ഉ
ആ ആ ഞാന് ഞങ്ങള് ഇങ്ങനെ ഫ്രണ്ട്സു ആയിട്ടും ഫാമിലിയ ആയിട്ടൊക്കെ പോവാാറുണ്ട്
ഉം ഉം ഉം
ആ കൊറച്ച് നുമ്പ് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഞങ്ങള് ഫാമിലി ആയിട്ട് പോവാറുണ്ട് അങ്ങനെ ഇടക്കിടെ പോലുണ്ട് ട്രെയി പറഞ്ഞ നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യരുന്നോ ട്രെയിനിന് യാത്ര ചെയ്യല്ണ്ടൊ
ഓ അട ഞങ്ങള് കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ട്രെയിനിൽ പോവാാറുണ്ട്
ആണല്ലേ ആട്രെയിൻ നല്ല അടിപൊളിയ ആണല്ലേ
ആ ആ യാത്ര നല്ല സുഖ ഉം അതുകൊണ്ടാണ് ഞങ്ങള എടക്ക് ട്രെയിനിന് പോകുന്നത്
ആ അതെ അതെ പിന്നെ ഈ സ്പെഷ്യല് എത്തണം ഒരു ഇതാണ്
ഉ
അടൈന്റെ ടൈമ ഓടിപ്പടച്ച
ആ അതാ അതാലയ്ക്കുമ്പോ കാറില് പോയാ മതിന്ന് തോന്നും
അതെ അതെ
ട്രെയിനിലുള്ള യാത്രക്കൊരു
അതൊരു അത് ശരി അതൊരു പ്രത്യേക സുഖം തന്നെയാ അതെ അതെ അ
ഇനിയിപ്പ അടുത്ത മാസം പോകാനുള്ള മോനിം കൊണ്ട് ഡോക്ടർട്ത്ത് പോവാണ്ട്
ഓ അപ്പൊ പിന്നെ ഒരു യാത്ര എന്തായാലും അയില്ലേ ആഹ് അപ്പൊ അങ്ങനെ ഇടയ്ക്കിടെ അങ്ങനെ പോവാൻ പറ്റൂല്ലേ ആ അപ്പൊ അങ്ങനെ ആയതൊണ്ട് കൊഴപ്പല്ല
അതെ
ആ പിന്നെ വീട്ടിലെല്ലാരും സുഖായിരിക്കുന്നോ
ഓ എല്ലാരും സുഖായിരിക്കുന്നു
ആ ആ പിന്നെ ആ പിന്നെ എന്തല്ലാ ആ ഇനിയിപ്പോ എന്താ ഉ ഉച്ചകഴിഞ്ഞാ രാത്രിത്തേക്കും ഫുഡ് വേറെണ്ടാക്ക ണ്ടിരുോ
ഫുഡ് വേറെ ഉണ്ടാക്കണം രാത്രിത്തേക്ക് ചോറ് വെച്ചാൽ മതി ഇതല്ലോ കറിയുണ്ട്
ആ ആ ആ ശരി എല്ലാരും അപ്പ അങ്ങനെ ചോറാണോ അല്ലെങ്കിൽ ചപ്പാത്തിയാണോ വീട്ടിൽ ക
അ ഇടക്ക് ചപ്പാത്തിയാക്കും ബാക്കിയുള്ളസൊക്കെ ചോറാക്കും
ആ നമ്മളെവിടെയ എങ്ങും തന്നെ ചോറ്ന്നെയാണ് ആ പിന്നെ
എന്തെന്താ എന്നന്ന അങ്ങനെ പോവന്ന്
ആ പിന്നെ വേറെ എന്തെങ്കലും ഇതുണ്ട് ഇപ്പൊ ടി വി ഒക്കെ കാണോ അങ്ങനെ എന്തെലൊക്കെ
ആ ടി വി ഇപ്പ കണ്ട വന്നിട്ടേ ഉള്ളു ഉ ആർ സിനിമയൊക്കെ ഇട്ട് കാണും
സിനിമൊക്കെ ഇഷ്ടണോ
ആ സിനിമ ഭയങ്കര ഇഷ്ടാണ് പണ്ടൊക്കെ നഞമ്മള്ട എടക്കിടയക്കക്ക് സിനിമൊക്ക് പോവയായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ സിനിമക്ക് പോലെ കുറവാണ്
ആണല്ലേ ആ നമ്മൾ തന്നെ ഇടക്കിട ഒക്കെ പോ നല്ല സിനിമയൊക്കെ വരുമ്പോ പപ്പിയട് പറഞ്ഞിട്ട് അങ്ങനെ
ആ ഉ അതുപോലെ തന്നെയാണ് നല്ല വടം വന്നാൽ മാത്രേ പോുള്ളു ആദ്യൊന്നും അങ്ങനെയല്ല എല്ലാ സിനിമക്കും നമ്മള് പോവരുന്നു
ഓ അയി ശരി ആ അല്ലെ ഓരോരിക്ക ഓരോ പോലെ ഉ പിന്നെ വേറെ എന്തൊക്കെയാ
വേറെയൊന്നുമല്ല അങ്ങനെ പോുന്നു
അപ്പനിയിപ്പ ഭക്ഷണം കഴിക്കണല്ലേ
ഉ ഭക്ഷണം കഴിക്കാൻ പോവാണ്
ആ കഴിച്ച കഴിഞ്ഞ് കിടന്നറ കിട
ഔ ആപ്പ അവങ്ങലുണ്ട് അത് പറഞ്ഞ് നാല മണി നാലര മണ കിറന്ന് ഉറങ്ങും എന്നിട്ട് എണീച്ച് ചായയൊക്കെ കായച്ചു
ആ അങ്ങനെയാണ് എന്നാ ഇപ്പൊ കഴിച്ചോളി
ആ ശരി ഹലോ